ഹലോ
കേൾക്കാമോ
കേൾക്കാമോ അതെ കേൾക്കാൻ പറയു
ആഹ് നമ്മുടെ ഇന്നത്തെ വിഷയം മൊബൈൽ ഉപയോഗം അല്ലെ
അതെ അതെ മൊബൈല് ഉബയോഗം
ആഹ് നമ് ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ പറയാ നിങ്ങള്
ഓക്കെ ഓക്കേ
ഹ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പ ഇങ്ങനെ ഇതൊരു നമുക്കിപ്പോ എന്താ ചെയ്യാ ഫോണില്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ള ലെവല് ജനങ്ങളും എല്ലാരും കുട്ടികളാണെങ്കിൽ ലും വലിയരാണെങ്കിലും എല്ലാവരും ആ ഒരു ലെവലിലേക്ക് എത്തി എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ
അതെ അതെ ഞമ്മളിപ്പം വിളിക്കുന്ന തന്നെ ഒരു മൊബൈൽ ഫോണിന്റെ സഹായത്തോടു കൂടിയല്ലേ അപ്പൊ അതെപ്പോ എല്ലാത്തിനും നല്ല വശങ്ങളും ഇതിന്റെ മോശമായ വശങ്ങളും ണ്ട്
അപ്പം ഈ സമയത്ത് എല്ലാത്തിൻ്റെയും നല്ല നല്ല വശങ്ങൾ നമ്മൾ എടുക്ക എന്നുള്ളതാണ് ശരിക്കാന്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അപ്പ അതില് നമ്മള ടെക്നോളജി തായേ ഓര് അതെ
കൃത്യമായ ഒരു ഗൈഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാലും ഈ ഉപയോഗം മോശമായിട്ട് ട്ട് നമുക്ക് വരൂലന്ന് തന്നെ പറയാലേ ചെയ കുട്ടികളാണെങ്കിലും ഒരു പ്രായുള്ള ആൾക്കാരാണെങ്കിലും മേല ഒരു പേരന്റിംഗ ആയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നോക്കാറുണ്ട് എന്നുള്ള ഒരു പേടിയോട് കൂടിയോ അല്ലെങ്കിൽ ആഹ് ഒരു ബോധത്തോടു കൂടിയോ ഉപയോഗിക്കാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലപ്പ നല്ലതന്നെയാണ് ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ
അതെ അതെ അതെ അതെ കൃത്യമായ ഗൈഡൻസോടുകൂടി ഉപയോഗിച്ച് മൊബൈൽ ഉപയോഗിച്ച് വളർന്നൊരു കുട്ടിയാണ് കുറച്ച് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിലേക്കും മറ്റു സിസ്റ്റങ്ങളിലേക്കൊക്കെ മാറിച്ചിന്തിക്കാം
അതെ
നമ്മൾ ഉം ഞമ്മൾ ഇതുവരെ വളരെ സ്ട്രിക്റ്റ ആയി വളരെ കണിശമായി കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതെ നിന്നാൽ അവരെ ഒരു ടെക്നിക്കൽ വശത്തെ ബാധിക്കുകയും ചെയ്യും അത് അവർ പിന്നെ കമ്പ്യൂട്ടറിലേക്കും മറ്റു സാങ്കേതികവിദ്യകളിലേക്കൊക്കെ എത്താതവര് ചുരുങ്ങിപ്പോവും
നിലവിലെ ഹെ ഐ ഉം നിലവിലെ സാഹചര്യത്തിനുസരിച്ചിട്ട് നമ്മ കു ട്ടികൾ വളരണം ന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കൊടുക്കണം പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ കൃത്യമായി ആരെങ്കിലും നോക്ക ക്കുന്നുണ്ട് എന്നുള്ള ഒരു പേടിയോട് കൂടയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം വെച്ചിട്ടോ ആവശ്യത്തിനും അവർക്ക്ന്തെങ്കിലും ആവശ്യംണ്ടെന്ന് തോന്നുന്ന സമയത്ത് മാത്രം കൊടുക്കണെങ്കി മാത്രേ നമ്മളെ കുട്ടിആള് വളരുള്ളൂ അല്ലാണ്ട് തോന്നുന്ന സമയത്ത് അവര് ഭക്ഷണം കഴിക്കണന്നുണ്ടെങ്കില് അങ്ങനെയുള്ള സാഹചര്യത്തിന്ന് മാറ്റിയിട്ട്
മ്മ് അതൊക്കെ ഒഴിവാക്കണം
അതെ അത് ഭയങ്കര വിഷയണ് കുട്ടിഅളെ വളർച്ചക്ക് തന്നെ അതൊരു ഭയങ്കര തടസ്സയിട്ട് വരും ഉപയോഗിക്കുന്നത്
അതെ അതെ പിന്നെ
വീട്ടിലൊക്കെ ഇങ്ങനെഈ നിലവിൽ ഇങ്ങനെയുള്ള സാഹചര്ങ്ങൾ കാണാറുണ്ട് ചില കുട്ടികളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നെല്ലാം കാണ്പ പേടിയകും എന്ത് നിർത്തല അവര് ഇങ്ങനെ ഇന്ന് അടുത്ത അടുത്തത് അടുത്തത്ന്നെലക്ക്ക്ക്റിയിലൊക്കെ ഇങ്ങനെ തോണ്ടി പോന്നുണ്ടാവോ
അതെ അതെ
നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും
ഓ മൊബൈല അതന്നെ പറയാനുള്ളത് ഇപ്പൊ എല്ലാ കുട്ടികളും മൊബൈലിലാണ് അപ്പൊ അതുകൊണ്ട് മൊബൈല മൊബൈലിന ഇങ്ങനെ അടച്ച ആക്ഷേപിക്കുന്നുണ്ടെല്ലാവരും അപ്പോ അത് അങ്ങനെ ആവാനുള്ള കാരണന്ന്റയുന്നത് കാരണം ഇല്ല നിന്നും കൃത്യമായൊരു ഇത് കിട്ട കിട്ടുന്നില്ല റിസൾട്ട് കിട്ടുന്നില്ല മൊബൈൽ കൊണ്ടുവന്നതിനെ കുറിച്ചൊന്നും ഇത്തരം ഇത്തരം കുറെേ സൗകര്യങ്ങള് ഉണ്ടായതോണ്ടന്നു കൃത്യമായ റിസൾട്ട് നമ്മള മക്കളോടൊമ്മൾകാണാ പറ്റുന്നില്ല കാരണം വെറും വീഡിയോസ് കാണല് മാത്രമായി ചുരുങ്ങി അതല്ലെങ്കിൽ മറ്റ ഗെയിമകളി മാത്രയി ചുരുങ്ങി എന്നുള്ളണ്
അതെ പ ഇ ഇതിന്റെയൊക്കെരു പ്രധാന പ്രശ്നം ന്ന് പറഞ്ഞാ നമ്മള ഒരു ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഒരു കൊറോണ കാലത്ത് ഒരു ഏകദേശം ഒരു രണ്ടു മൂന്ന വർഷത്തോളം കുട്ടിയളെ കയ്യിയില് നിർബന്ധമായിട്ട് ഫോൺ ഉണ്ടെങ്കി മാത്രമേ ക്ലാസ്സ് കേൾക്കാൻ പറ്റുള്ളൂ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റള്ളൂ തുടങ്ങിയിട്ട് എന്തിനും തിരിഞ്ഞാലും മൊബൈൽ തന്നെ വേണ്ടി വന്നിരുന്ന ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഇപ്പം നിലവിലെ രക്ഷിതാക്കള ആ രീതിയിലേക്ക് എത്തിയത് അല്ലെങ്കില് ഇത്രത്തോളന്നോ കുട്ടികൾ അങ്ങനെ ഫോൺ ഉപയോഗിക്കാനോ ഫോൺ ചോദിക്കാനോ സാധ്യതയില്ലായിരുന്നു
അതെ അതെ പിന്നീട് കൊ കൊറോണന്റെ സമയം എന്ന് പറഞ്ഞാൽ കുട്ടിആക്ക് പുറത്തിറങ്ങാൻ പറ്റ പറ്റാത്ത സമയന്ന് ലോക്ക്ഡൗൺ അപ്പ പാടത്തു പോയി കളിക്ക പറമ്പത്ത് പോയി കളിക്ക എന്നുള്ളതൊന്നു അവർക്ക് അന്നേരം സാധ്യമായിരുന്നില്ല ആ സമയത്ത് അവർ മൊബൈലിന്ന് പല പല ഗെയിമുകളിലേക്കും മാറി നമ്മളെ പബ്ജി ഫ്രീ ഫയർ അങ്ങനത്തെ കുറെേ ഗെയിമുകളൊക്കെണ്ടല്ലോ അപ്പ അതിലേക്കൊക്കെ മാറി അവർ അതിൻ്റെ ഒരു സുഖം പിടിച്ചു പിന്നീട് അങ്ങോട്ട് അവരൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളണ്
നിലവില അതും മാറി ഇപ്പൊ എന്തൊക്കെയോ ആയി എന്നാ തോന്നുന്നത് ആ ഒരു ജനറേഷൻ നായിരുന്നു പിന്നെ ഇപ്പ നിലവിൽ പുറത്ത് ഇറങ്ങാത്തട്ടോ ആ ഒരു സമയത്ത് ഫോണ് കളിച്ചിരുന്ന എന്നാൽ അതിന് ശേഷം വന്നവരാണെങ്കിലും അതിന് കൊറ മുമ്പേ ഉള്ളവരാെന്നുണ്ടെങ്കിലും അവരൊരു ഇ ക്വാറന്റൈൻ കയ്യിലോട് കൂടെ അവര് പുറത്തിറങ്ങിയിയത് പക്ഷെ ആ ഒരു പീക്ക് ടൈം ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികള് ഇപ്പോഴും പാടത്ത് കളിക്കാന്ന് പറഞ്ഞാലും താല്പര്യപ്പെടുന്നല്ല അവർക്ക് പിന്നെയും മൊബൈല് കയ്യിൽ കിട്ടിയാല് അവര് ഹാപ്പിയാ
എനിക്ക് പിന്നെയും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കുട്ടികള് എന്ന് പറഞ്ഞാല് ഇങ്ങനെക്കെ സ സംവിധാനങ്ങള്ണ്ടായിട്ടും അവര് നല്ല രീതിയിൽ മൊബൈല് ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ സ ജനങ്ങളോട് സമ്പർക്കം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ശരിക്കും പെരുമാറ്റം അത്ഭുതപ്പെടുത്തുന്ന ഈ കാരണം ഇത്രയും വയസ്സായി ഇരുപത്തിനാല് വയസ്സുള്ള എനിക്ക് പോലും ചെയ്യാൻ അതായത് നല്ല രീതിയിൽ സമ്പർക്കം പറ്റാത്ത രീതിയില് കുട്ടികള് അത്രമാത്രം സമ്പർക്കം നടത്തുന്നുണ്ട് അപ്പൊ അതും ഒരു പോസിറ്റീവ് ആണ് അപ്പ ചെലെ കുട്ടികള് അങ്ങനെ ണ്ട് എല്ലാ കുട്ടികളും ഇങ്ങനെയെന്ന് നമ്മള് ഒറ്റ അടിക്ക് അവരെ ഏഹ് മാർക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല
അതെ അത് നിങ്ങള് പറഞ്ഞ ശരിയാണ് അതായത് ഞാനെ ഇപ്പോ നമ്മളൊരു കണ്ണ് കണ്ണൂരല്ല ഒരു കേരളത്തിലെ ഒരു കുട്ടി നെലവില് അങ്ങ് അമേരിക് ക്കേലുള്ളവർക്ക് വരെ എ എ യ് ന്റെ ക്ലാസ് എടുത്തു കൊടുക്കുന്നു എന്നുള്ള ഒരു ഒരു വീഡിയോ ദാന്റെ ചെറിയ കുട്ടി അത് വല്ലാതെ അസൂയപ്പെടുത്തിയിരുന്നു എങ്ങനെയാ ഇത്രയും ചെറിയൊരു കുട്ടിക്ക് ഇത്രമാത്രം ഈ ഒരു ഐഡിയ ഇങ്ങനെക്കെ ഇള്ളതെന്ന് നമ്മളെ ഒരു ജനറേഷനില് അല്ല നാ അടുത്തൊരു ജനറേഷൻ നല്ല ഓവറ് ടാലന്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോ അവരെ നമ്മളത്ര നിസ്സങ്ങള് എന്ന പോലെ എത്ര സ് സിമ്പിൾ ആയിട്ട് തള്ളാനൊന്നും പറ്റ് റ്റൂല്ല അവര് നമ്മളെക്കാൾ ചിന്തിക്കാനാണെങ്കിലും നമ്മളെക്കാൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്ക്
മൊബൈൽ ഉപയോഗിക്ക് അഹ് അതെ അതെ ഇപ്പോ മൊ അതന്നെ ഇതിന്റെക്ക മറവില് ഒരു പത്ത് ശതമാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ഇതിൽ വഴിവിട്ടു പോകുന്നുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ സങ്കടം
അതന്നെ അത് വീട്ടുകാരുടെ ഒരു അശ്രദ്ധ തന്നെയാണ് അതിനും പ്രധാനായിട്ട് നമുക്ക് പറയാനുള്ളൂ വേറെ ഒന്നും ഇല്ലേച്ച് ചെറിയ കുട്ടികളൊക്കെ വീട്ടിൽ നമ്മള് വേണ്ട വിധം നോക്കിയിട്ടില്യ എന്നുണ്ടെങ്കില് ചെലരൊക്കെന്ന് പറഞ്ഞാല് ഇപ്പ ചെറു പ്പത്തില് ഇപ്പ രണ്ടു വയസിന് മുമ്പ് സ്ക്രീന് കാണിച്ചു കൊടുക്കരുത് എന്ന് പറയുന്ന രക്ഷിതാക്കളാണ് സ്ഥിരമായിട്ട് പുറത്തുള്ള ഗൾഫിലുള്ള അല്ലെങ്കി പുറത്തൊക്കെ വരുന്നുള്ള വീട്ടും അവരൊക് ക്കെ വീഡിയോ കോള് ചെയ്യുമ്പറ്റും ആ കുട്ടിന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊടുക്കാണ് അങ്ങനെ സ്ക്രീനിങ്ങ് ചെറുപ് പ്പം മുതലേ തൊടങ്ങിട്ട് പിന്നെ ആ കുട്ടി എങ്ങനെ ഇങ്ങനെ ആവാണ്ട്ക്ക
ആഹ് അതെ അതെ പിന്നെ ഇതിന്നുള്ളൊരു പ്രതിവിധിന്ന് പറഞ്ഞാല് അതന്നെ ഏഹ് നിങ്ങള് പറഞ്ഞതുപോലെ ഏറ്റവും സമയങ്ങളിങ്ങനെ ചുരുക്കി കൊടുക്കുക ആവശ്യ സമയത്ത് മാത്രം കൊടുക്കുക എന്നുള്ളത് കാരണം അതിന്റെ ഉപയോഗത്തിന് മാത്രം കൊടുക്കുക ബാക്കി അനാവശ്യ സമയങ്ങളിലൊക്കെ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്
അങ്ങനെ കണ്ട്രോള് ചെയ്യാൻ പറ്റിയ അതെ അങ്ങനെയുള്ള കൺണ്ട്രോള് തെ ഇങ്ങള് പറഞ്ഞോളി
പറഞ്ഞോളി അഹ് മറ്റെന്തെങ്കിലും പ്രതിവിധികള്ണ്ടാ ഇതില് നമ്മള് സമയം ല ഏഹ് കുറക് ക്കാതല്ലാത മറ്റെന്തെങ്കിലും
ഇല്ല കുട്ടികളെ എല്ലാ സമയത്തും എന്തെങ്കിലും ആയിട്ട് ഒരു എൻഗേജ് ചെയ്പ് പ്പിക്ക എന്നുള്ളത് തന്നെയാണ് അതിന് പ്രധാനമായിട്ട് ഒരു ഒഴിവ് സമയം കിട്ടുന്നതെന്ന് കുട്ടിക്ക് തോന്നുമ്പോളാണ് ഞാനിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കില് കുട്ടിന്റെ മുമ്പ്ന്ന് ഉപയോഗിക്കുന്നത് കുറച്ചാലും മതിട്ടോ നമ്മള് ചെറിയ കുട്ടികളെ മുമ്പ്ന്ന് ഞമ്മള് വലിയ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന കാണുമ്പ അതെന്തോ വലിയ എന്തോ ഒരു സംഭവാണെന്ന് തോന്നീ ട്ടി ആണ് കുട്ടിയള് അമ്മളോട് അത് ചോദിക്ക്ന്നത് ചെല കുട്ടികളൊക്കെ ഇപ്പഴും നേരെ ചെറിയ ചെറുപ്പള്ള ഒരു പത്തു മാസള്ള കുട്ടി വരെ ഇപ്പം മുമ്പിലൊരു ഫോണും ഇപ്പറം എന്തെങ്കിലും ഒരു കളിപ്പാട്ടം വെച്ച് ഒട്ത്താ കളിപ്പാട്ടം വേണ്ട കാരണം ആ കുട്ടി ഒരു കൗതുകമായിട്ടാണ് ഫോണ് കാണ്ന്നെ നമ്മളെപ്പോഴും കുട്ടിനേക്കാളും നമ്മുക്ക് ശ്രദ്ധ ചെല സമയത്ത് ഫോണ്നൊക്കെ കൊടുക്കുമ്പം കുട്ടി വിചാരിക്കും അതെന്തോ വല്ല്യ സംഭവാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം കുട്ടിക്ക് കൊടുക്കാതിരിക്ക ആണെങ്കിലും കുട്ടിക്ക് അത്ര വല്ല
അതെ അതെ ഇങ്ങളും പറഞ്ഞൊരു ഉത്തരം വളരെ പെർഫെക്റ്റാണ് കാരണം മറ്റു കാര്യങ്ങളില് കുട്ടികളുടെ ശ്രദ്ധ വൈതിരിച്ചു വിടുക മൊബൈലിലേക്ക് മാറ്റാതെ മറ്റു പൊറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ വൈതിരിച്ചു വിട്അ അതായത് കൃഷിയാവട്ടെ മറ്റെന്ത് കാര്യങ്ങളാവട്ടെ അതിലേക്കൊക്കെ കുട്ടികള് എടപെട് എടപെടാൻ അവര്ക്ക് വയ്യൊര്ക്കി കൊട്ക്കാന്ന് പറയ്ന്നതാണ് അത് നല്ലൊരു പോയന്റാണ് അപ്പോ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവര് ഈ ഉപയോഗൊക്കെ കൊറക്കും
അത്പ്പം ഞമ്മക്ക് നല്ലേര്ക്ക് തിര്യേല് എപ്പളാറ്യോ ഞമ്മളെ ഞമ്മളൊക്കെ പണ്ടത്തെ കാൽത്ത് ട്ടാ ചെരെട്ടേല് മണ്ണൊക്കെ ഇട്ട്ട്ട് അങ്ങെനെക്കെള്ളെരു അപ്പം ഉണ്ടാക്കീട്ട് പിന്നെ കൊത്തം കല്ല് അതുപോലെയുള്ള കല്ല് പരിപാടികളും കയ് കളികളൊക്കെ അമ്മള് ഇഷ്ടംപോലെ ചെയ്യുന്നു പക്ഷെ ഇപ്പൾത്തെ കുട്ട്യേക്ക് അങ്ങനൊന്ന് ചോയ്ച്ചാല് മണ്ണ്ല് കൈ വെക്കാം വരെ അവരെന്താവ്ന്നില്ല തയ്യാറാവ്ന്നില്ല അവര് പറിന്നേ മണ്ണാവൂലേ ചള്യാവൂലേ അതൊക്കൊര് വെലിയ ഒര് കാര്യായിട്ട് അയ്നൊന്നും ഞങ്ങളെ കിട്ടൂലാന്ന്ള്ളെ വെറും ഇപ്പം നെലവിലൊക്കെ എന്റൊക്കെ വ് ട്ട്ലൊക്കെ ഇള്ള പരിപാടിന്ന് അർഞ്ഞാല് സൈക്കിള്ട്ക്കും പോവും അതാണ് അവരെ മാക്സിമം പോയാ കളി അയ്ന്റെ അപ്പറായിട്ടവര് നമ്മളെ ചെറിയ കോട്ടിക്കളി വെരെ അവര്ക്ക് താല്പര്യല്ല്യാന്ന്ള്ളതാ
ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ട് ഇങ്ങെൻത്തീ കളികളറിയാത്ത കുട്ടികൾ വരേണ്ട് അത് മാത്ര എല്ലാ രെക്ഷിതാക്കള് കളിക്കാൻ സമ്മതിക്ക്ന്നില്ലാന്നുള്ളതും വേറൊരു പ്പ ഞമ്മള് പണ്ടെത്തെ ഗ്രാമജീവിതം മാറി ഇപ്പം നരക നഗരജീവിതത്തിലേക്ക് മാറിയപ്പം പ്പം ഫ്ളാറ്റ്കളായി കു ചുറ്റും പറമ്പ്കളില്ല പിന്നെ അങ്ങെനെ മണ്ണില്ല ഫ്ളാറ്റിലെ എഹ് സാധനങ്ങളൊക്കെയാണ് അയ്ല് കളിക്കാന്ള്ള സഹായം അതേപോൽ തന്നെ രെക്ഷിതാക്കളും താല്പര്യമുള്ളവരല്ല കുട്ടികള് കളിക്കുന്നേലാേ കുട്ടികൾക്ക് മണ്ണ് വെരങ്ങി ഉമ് മണ്ണ് വെരങ്ങുന്നയ്ലോ അതിലൊന്നും കുട്ട്യേള് രെക്ഷിതാക്കള് താല്പര്യള്ളവരെല്ല ഇപ്പൊരു മഴ കൊള്ളുന്നതിൽ പോലും വളരേ ഭീമാകാരമായൊര് തെറ്റ് പോലെയാണ് കാണാ പണ്ടത്തെ കുട്ട്യേളൊക്കെ എത്ര മഴകൊണ്ട് കളിച്ചിരിക്കും ഇപ്പാേ അതൊക്കെയാണ് ഇപ്പോ ഞമ്മള് ചർച്ച ചെയ്യേണ്ടത് ശെരിക്കും മൊബൈല് ഉപയോഗത്തിൻ്റെ പ്രധാന കാരണങ്ങള് കുട്ട്യേള് മറ്റു കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുന്നില്ല എന്ന്ള്ളതാണ്
പിന്നെ ഇൻക്ക് തോൺന്നത് ഞമ്മള് ഈ കൂട്ടായ്ള്ള ജീവിതേനി പണ്ട്ണ്ടേ അതായത് ഒരു വീട്ട് തന്നെ ഏകദേശം അമ്മള് ഉമ്മ പെങ്ങമാര് എല്ലാവരും കൂടിള്ള ജീവിതാവുമ്പം അവരെ മക്കള് പിന്നെ അമ്മ്ടെ മക്കള് എല്ലാരും കൂടി കൂടുമ്പോ അമ്ക്ക് കളിക്കാന്ള്ള കൂ ട്ട്കാര് വീട്ട് തന്നെ കിട്ടീര്ന്ന് ഇപ്പം നെലവിലൊക്കെന്നർഞ്ഞാ ഇങ്ങെള് പർഞ്ഞപോലെ ഇപ്പോരോ സ്ഥലം ക് ഗ്രൗണ്ട് വരെ വീടായിട്ട് മാറിയിര്ക്ക്യാണ് ഒറ്റ സ്ഥലം കുട്ട്യേക്ക് കളിക്കാനുംല്ല എല്ലാരും സ്വന്തമായ്ട്ട്ള്ള ചെറിയ ചെറിയ ഫാമിലിയായിട്ട് മാറ്യപ്പൊ അവരെന്തെയ്യും ഒത്ങ്ങി കൂടി അപ്പം കുട്ട്യേള് പിന്നെ പൊർത്തെർങ്ങാത്യായ് ഫ്രൺസില്ലാണ്ടായി ഒര് കോളേജിലേക്കോ എല്ലെങ്കിൽലോലെ സ് കൂള്ലേക്കോ പോവുന്ന സമയത്ത് മാത്രം കുട്ട്യേളെ കിട്ടുന്നു ആ സമയത്ത് നന്നായി ആസ് സ്വദിച്ച് കളിക്കുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പം പിന്നിം അ ട്ട്ല്ല്യ പിന്നെ പഠിപ്പിക്കാന്ന്ള്ളതിനെ വല്ലാണ്ട് കുട്ടികളെ തലേല് അടിച്ച് കയറ്റീട്ട് പിന്നെ കുട്ട്യേള് പഠിക്ക് പഠിക്ക് പഠിക്ക്ന്ന്ള്ളെ രീതീലാക്കീട്ട് കളിക്കാൻ പോലും കുട്ട്യേക്ക് സമയം കൊടുക്കാത്ത ചെല രെക്ഷിതാക്കളുണ്ട്
അതെ അതെ നമ്മള് മൻസ്സിലാക്കേണ്ട വിഷയം അതിലിപ്പോ ഇങ്ങള് പറഞ്ഞല്ലോ സ്കൂളിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ കോളേജില ക്ക് പോകുമ്പോ കുട്ട്യാളെ കൂട്ടാരെ കിട്ടുന്നു അത് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും കൂട്ടാരി കൂട്ടുകാരില്ല പ്പം ഇങ്ങനെ ഉള്ള ആള്കൾക്ക് ഇപ്പോളുള്ള കുട്ടികൾക്ക് മൊബൈലിലൊക്കെ അതായത് എപ്പോഴും മൊബൈൽലാെക്കെ ആശ്രയികുന്നോണ്ട് തന്നെ മറ്റുള്ള ആള്കള് ആശ്രയിക്ക കേണ്ടി വരുന്നില്ല അതുകൊണ്ട് ഇവരെ ആരെയും അങ്ങെനെ പരിഗണിക്ക്ന്നില്ല അവരാരെയും അങ്ങനെ കൂട്ടുകാരാക്കൊന്നൂല്ല കാര്ണം എല്ലാ സഹായങ്ങളും ഇപ്പം മൊബൈൽണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടിപ്പോ ഞമ്മളിപ്പോ ഒരാള്ടെ സുഖ വിവര അന്നേഷി ക്കണമെങ്കിൽ പണ്ടൊക്കെ ആള്കള് വീട്ടിലേക്ക് പോകുവായിര്ന്നു രോഗം വന്നാൽ കാണാൻ പോകുമായിരുന്നു അതൊക്കെ കാണാൻ വരുന്ന ആളുകൾക്കൊരു സന്തോഷമാണ് ഇപ്പോ
വാട്സാപ്പിൽ ചാറ്റിങ്ങാണ് കേവലം വോയിസുകൾ പോലും അയക്കുന്നില്ല അതിനു പോലും മടി
അതെ ഏ ഏതായാലും നമ്മളെ സമയമായിട്ട്ണ്ട് അപ്പൊ ഏ ഏതായാലും നമ്മുടെ ഒരു പഴമയിലേക്ക് തിരിച്ചു പോയാലേ നമ്മളെല്ലാരും കാര്യങ്ങളും റെഡിയായി വരുള്ളൂ അപ്പോൾ അതിനാവട്ടെ നമ്മളെങ്കിലും നമ്മുടെ ഫാമിലിയെങ്കിലും നോക്കുക ഞമ്മള് നോക്കിയാലേ നമ്മളെ കുടുംബല്ലാം ശരിയാവുള്ളൂ ഓക്കെ ശരി താങ്ക് യു
താങ്ക്യൂ